കണ്ട സുഖന്നാ
ഓ സുഖണേ
ജോലിയൊക്കെ കഴിഞ്ഞാ
ജോലിയൊക്കെ കഴിഞ്ഞൻ ഇത്തിരി കറി ഉണ്ടാക്കാം നിക്കന്ന്
ലത്തെ കൊള്ളെ യാണോ
യാത്രെയെക്കെ ആഹ്
ആ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് തീർന്നോവോ?
അ ഉച്ചക്ക് കറി വെച്ചിട്ടില്ല ഞാന് നെയ്ച്ചോറും ചിക്കനു ആയിരുന്നു ഇണ്ടാക്കിയേത് അപ്പൊ അത് ചിക്കൻ കറിയല്ല ഇണ്ടാക്കിയത് ചിക്കം
വർത്തോ ഓ അപ്പൊ രാത്രിക്കത്തേന്ത ഇനി ഫുഡ് വീണ്ടും ഉണ്ടാക്കണം ല്ലേ?
അല്ലല്ല അത് ചോറണ്ട് പിന്നെ ചിക്കനും ഉണ്ട് കറില്ല ആഹ് അഹ് നീ ചോറല്ല നീച്ചോറ് കുറച്ചേള്ളൂ കൊറച്ചേ വെച്ചിട്ടുള്ളൂ പിന്നെ ഞൻ പ്രതികൾക്ക അത്തന്നെ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സാദാ ചോറ് വെച്ച് അതപ്പ തന്നെ വെച്ചതാ രാവിൽ തന്നെ വച്ചതാ ഇപ്പ ഇപ്പൊ ക ആ വെണ്ടയ്ക്ക കറി ണ്ടാക്കാന്ന് വിചാരിച്ച്
ഉം
ഇപ്പോ സമയെത്ര ആയല്ലോ എന്ത് താമ് എന്തോ എന്താ പോയ്ച്ചേ? ഞാ ഉച്ചയ്ക്ക് വച്ച കറിയിരിപ്പുണ്ട്. ആ ഉച്ചയ്ക്ക് വെച്ച് കറി ഇരിപ്പുണ്ട് അതിനിയുണ്ട് ഞാനും അച്ഛനും മാത്രേ ഒള്ളേ. അ പ്പം വേറെ
ആ
കറിയൊന്നും എറച്ചിയാ മേടിച്ചത്
ആ ആ ഇവിടെ ഭക്ഷണം കഴിക്കണെങ്കില് ഒമ്പത് മണിയാവും
അലോ അ സമായൊക്കെയാവും
ഇല്ല അപ്പം കറിയെന്താ ആയൊ അതോ
ഇല്ലില്ല ഞാൻ തൊടങ്ങിവെച്ചു തോടങ്ങണെയൊള്ളൂ
ഇനിയപ്പോ എല്ലാം അരിയെ പേറയിക്കെയെല്ലാം ആ വെ ണ്ടയ്ക്ക കറി വെണ്ടയ്ക്ക മാത്രവൊള്ളൊ
അല്ല വെണ്ടയ്ക്ക കറിണ്ടാ ഞാനെ ഒ ഒരുവല്ല്യുള്ളി തക്കാളി അതിട്ടിട്ടു വയ റ്റിട്ട് അയിന്റെ കൂടെ ഏ പിന്നെ വെണ്ടയ്ക്കങ്ങ് വയറ്റിയെടുക്കും അല്ലല്ല മോളകിടുന്ന വല്ല്യ അൽ അല്ല ഉപ്പേരിയല്ല മുളകിടാ മുളകിട്ടക്കറി തേങ്ങരാക്കാതെ
തീയലുപോലെ
തീരും എന്നുപറഞ്ഞാല്
ഇളം മുളക് അതില് ഉപ്പ ഉപ്പും ചേ മുളകുപൊടിയും മല്ലി
ആഹ് മുളകുപൊടി ആഹ് ആഹ് വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കറി തന്നെ കറിയാണ് ഉണ്ടാക്കുന്നത് ഉം.
എനിക്കും എവിടേണ്ടെങ്കിൽ. ചിക്കൻ കറി തേങ്ങ അരച്ചാ വെയ്ക്കുന്നെ എല്ലാരും. ഇന്ന് ഇച്ചി ചിക്കൻ മേടിച്ചായിരുന്നു അത്. കറി വെച്ചു മോരും കാച്ചി. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും. ഞങ്ങൾ രണ്ട് പേരും അഡ്ജസ്റ്റ് ചെയ്യും. രാത്രിയിലത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചപ്പാത്തിയോ ആഹ്. കാണാച്ചന് പിന്നെ നിർ ബന്ധമൊന്നുമില്ല ഇന്നത് വേണും. അതിനെ ആ കഴിക്കാൻ വിശപ്പിന് എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ മതി, അയാളുടെ മക്കളൊക്കെ എന്തോ ചെയ്യുന്നു.
മക്കൾ പഠിക്കാണ്
ആഹ് സൈലം പഠിക്കാൻ ഇരിക്കാണോ ഇപ്പ എല്ലാരും ഉം ആഹ് ഹസ്ബൻ്റ് ജോലിക്ക് പോ ട്ട് വന്നോ
ഓ വന്ന് ഉം
അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇന്ന് മഴ കുറവാണ്
ഇവിടെയും മഴ ഇന്ന് ഇല്ലായിരുന്നു രാവിലെ ലെ കുറച്ച് പെയ്ത ഉള്ളായിരുന്നു അതിന് ശേഷം മഴ ഒന്നും പെയ്തില്ല മക്കൾ കറി വെയ്ക്കാൻ ഒന്നും സഹായിക്കത്തില്ലേ
ഇല്ല ഞാ ന് അ അങ്ങനെ ആഹ് ഹലോ
ആഹ് കേക്കാം കേക്കാം ആഹ് കേക്കാം കേക്കാം കുഞ്ഞു മക്ക ളാണോ
അല്ല ആഹ് രണ്ടാം ക്ലാസിലും മൂന്നാം ക്ലാസിലെക്കെ എത്തീട്ടേ ഉള്ളൂ ഉം ഉം എന്നാലും അകം അടിച്ച് വാരാനും പാത്രം കഴുകാനും ഉം ഉം ഉം
രണ്ട് പേരും പെൺമക്കളാണോ
അല്ല വലുത് പത്താം ക്ലാസ്സാണ് അത് ആൺ കുട്ടി ആണ്
ആഹ് അവനേം കൊണ്ടും ചെയ്യിപ്പിക്കണം
ആഹ് ചെയ്യും എല്ലാ പണികളും ചെയ്ത് തരും
തെരക്കിയോ ആഹ് മക്കാം ഞങ്ങൾ ആമ്പുള്ളാരാണേലും പെമ്പുള്ളാരല്ലേ എല്ലാ പണിയും അറിയണേ ല്ലങ്കി വന്നു കേറുന്ന പെണ്ണ പുള്ളാരാ
ഉം ആ
ആന്ന നമുക്ക് ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാരായാലും ജോലി ഒന്നു ചെയ്തില്ലങ്കി നമുക്കല്ലേ അതിന്റ ബുദ്ധിമുട്ട് അവനെ ആമ്പുള്ളാരാണെലും അവനെ കൊണ്ട് അവന്റ തുണി കഴുകിപ്പിക്കയോ
ഉം
പാത്രം കഴീകിപ്പിക്ക ഒക്ക
ആഹ് പാത്രം കഴുകും
അവന്റ റൂം ഒതുക്കുന്നത് ചെയുന്നതൊക്കെ നല്ല കാര്യാ പിന്ന വേണേ മടിയും പിടിക്കും
ഉം ഉം
കൊറച്ചാളായി വേറാരും ചെയാതിരിക്കുന്ന കാണുമ്പഴേ കൂടെ പഠിക്കുന്നോരൊക്ക ഒന്നും ചെയുന്നില്ലന്ന് കാണു അപ്പ ഞാനെന്തിനാ ചെയ്നെന്നോള്ളോരു
ആഹ് അങ്ങനിണ്ടാവും
ചിന്ത വരും അവർക്ക് എൻന്റ ഫ്രണ്ട്‌സൊന്നും ചെയ് ഇല്ലല്ലോ അപ്പൊ ഞാനും ചെയ്യാതിരിക്കലോ
ആഹ് ആഹ്
താഴെ ഒള്ള മക്കളോ
ഓരും ചെറിയ പണികളൊക്കെ ഓരെടുതെരും
ഉം അതും ആൺ മക്കളാ
അല്ലാ ആ ഒരാൺ കുട്ടിയാണ് ഒരു പെൺകുട്ടി എനിക്ക് രണ്ടാണും രണ്ട് പെണ്ണാണ് ചെറുത് അംഗനവാടിലാ
അതിനകൊണ്ടൊന്നും പറ്റത്തില്ല അതിനെക്കൊണ്ട് പണി എടുപ്പിച്ച് കഴിഞ്ഞല നമ്മക്ക് പ
എന്നാലും പിന്നെ ആഹ് അതെ ഇവിടെടക്ക് വന്നിട്ട് ആക അടിച്ചു വാരിത്തെരാന്നൊക്കെ പറഞ്ഞിട്ട് ചൂലുകൊണ്ട് ആ പിന്നെ അടിച്ചുവാരിയ സ്ഥലം കൂടെ വൃ
ആഹ് ഒള്ള വേസ്റ്റ് വീണ്ടും നല്ല സ്ഥലത്തോട്ടു വീണ്ടും വേണേ
ആ ഹ്
അവരെക്കൊണ്ട് പണി എടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് പ്പ്
ആഹ് ഇപ്പ ഞാൻ പിന്നെ അംഗനവാടി കൊണ്ടാക്കുന്നോണ്ട് കൊറേക്കേട്ത്ത പണി അവടെ കാണും
അതാനല്ലത് അവടിര്ന്ന് പുള്ളാര്ടെ കൂടെക്കെര്ന്ന് കളിച്ചും
ആഹ്
പിന്നെവന്നാലും ഷീണം ഒക്കെ ആയിരിക്കും ആൾക്ക് അത് കൊണ്ട് വല്ല്യേ കൊഴപ്പൊന്നും വരത്തില്ല ബാക്കി ഒള്ളോരെ കോണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം
ആഹ് ചെറ്യേ പണിയൊക്കെ ഓലും ചെയ്യും മുറ്റടിക്കും പാത്രം കൈകും
വളര്ന്നേനൻസരിച് ജോലി കൂട്ടാ ആഹ് പിന്നെ ഉമ്മയും ബാപ്പയൊക്കെ സുഖായിട്ടിരിക്കുന്നോ? ല്ല ഹലോ ആഹ് കേക്ക്ന്ന് കേക്ക്ന്ന് റേൻജ് വല്ലതും റേഞ്ച് അവിട്ത്തേ കൊഴപ്പാ ഇവ്ട്ത്തേ കൊഴപ്പാന്ന് അറിയത്തില്ല എടക്കെടക്ക് കട്ടാകുന്നു ചെലേ സ്ഥലത്തെ പ്രശ്‌നായിരിക്കും
ആഹ് ആഹ്
ഇവ്ടേം ചെലപ്പം കട്ട് റേഞ്ചിന്റെ ഇശൂ വരും
ആഹ്
ഞാചോച്ചേ ഉമ്മേം ബാപ്പേക്കെ സുഖാട്ടിരിക്കുന്നോന്നാ
ഓ സുഗായിട്ടിരിക്ക്ന്നു
അവിടെ എല്ലാ അരിയാന്ന് തോന്നുന്നു വെണ്ടയ്ക്ക വെണ്ടയ്ക്കാ അരിയുവാന്നൊ
ഉള്ളി
ഉള്ള്യോ ഉം സൗണ്ട് കേക്കാ
ആഹ് ആഹ്
അവർക്ക് കൊഴപ്പോല്ലേ വെണ്ടയ്ക്ക കറിയൊക്കെ കഴിക്കു
എനിക്കാ ഇഷ്ടല്ലാത്തത് വെണ്ടക്കക്കറി ഞാൻ പിന്നെ എന്തങ്കിലുണ്ടാക്കണ്ടേന്ന് വിചാരിച്ച്
എന്തെങ്കിലൊന്ന് തട്ട് തട്ടിക്കൂട്ടണ്ടെന്നുംവച്ച്
ഞമ്മക്ക് പിന്നെ എന്തായാലും ഒ മീന് ണ്ടെ പിന്നെ ചിക്കൻ ള്ളത്കൊണ്ട്
മീൻ വെങ്ങായിസ് നമ്മക് പിന്നെ എന്തേലും ന്റെ കുട്ടി ന്ത്‌ കറിയാലും നമ്മൾ കഴിക്കലോ ഒന്ന് ഇതിൽ ഏതാ അഡ്ജസ്റ്റ് ചെയ്യും അവക്ക് ഇഷ്ടോള്ളത് അവര് കഴിക്കും അവക്ക് പിന്ന ചി ക്കനൊക്കെ ണ്ടായോണ്ട് പിന്ന കൊഴപ്പല്ലാരിക്കലോ
ആ അസ്ബന്റ് ഇവിടെ നാട്ടിൽ ഇല്ലേ അച്ഛൻ മാത്രള്ളൂന്ന് പറഞ്ഞ് ചോയിച്ച
ല്ല ഞാൻ കല്യാണം കഴിച്ട്ട് ഞാനും അച്ഛനും മാത്രം.
ഉം. അമ്മ എവടെ?
അമ്മ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യാ അച്ഛനും ഞാനും കൂടെ ഇങ്ങനെ
ഉം
അവിടെ പിന്നെ എല്ലാർക്കും സുഖോ ആഹ് അവിടെക്കെ സുഖായിട്ട് ഇരിക്കുന്നോ എല്ലാർ പൊ
ഓ എല്ലാർക്കും സുഖം
ഉം കൊതുക് ഒക്കെ ണ്ടോ ഇവിടെക്കെ
ആഹ് ഭയങ്കര കൊതുകാ എവ് ടെ ഇരിക്കാൻ വയ്യ ഫാന്ടാതെ ഫാനിട്ടാലോ ഭയങ്കര തണുപ്പു
അതെ ഫാനിടാനും പറ്റത്തില്ല ഇടാതിരിക്കാനും പറ്റത്തില്ല രാത്രീല് എനിക്ക്യാന്നെങ്കിഒന്ന് കറന്റ്‌ പോയിക്കഴിഞ്ഞ തീർന്ന് ചോടി ല്ല പക്ഷെ എവ്ട്ന്നൊക്കെയോ കൊതുക് വ വരുന്നേ നമുക്ക്പോലും അറിയാൻ പറ്റത്തില്ല
ആ ഹ് പറയ്ന്നതല്ലേ ജനവാദില്കളും വാതിലൊക്കെ ഉം പിന്നെ രാത്രിയാവുന്നേന്റെ മുന്നെന്നെ
ആഹ് സന്ധ്യക്ക്‌മുമ്പേ അടച്ചിട്ടാലു വെന്നാലുംക്കേറും കൊതുകിന് കേറാനാ സ്ഥല ഇല്ലാത്തത്
ആതേ
അവരേത് ഊട് വഴികൂടെ വേ ലേലും കേറിവയോ ഇപ്പ കൊതുക് തിരി കത്തിച്ചുവെ ച്ചാലും കൊതുകായിരിക്കും.
ആഹ് ആഹ് അ
ത് ഒന്ന് തീരുന്നത് വരെയുള്ള സൈലൻ്റെ ഒള്ള്.
ഇം
അത് കഴിയുമ്പ വീണ്ടും കൊതുകിൻ്റെ ശല്യാ
ഇം കൊതുക് ഇപ്പോ ഇതുവരെ കൊതുകില് മഴ പെയ്ത
ആ മഴ പെയ്തപ്പഴത്തേക്കും അങ്ങ് ഇല്ല വെള്ളവും കൂടി നിക്കുന്നോണ്ടെ
വെയിലാണ്
നമുക്ക് പോച്ച നിക്കുന്ന ഭാഗത്തോട്ട് പോകാൻ പറ്റൂല ഇല്ലാ
ആഹ് അതെ
ഒരുമാതിരി പൊടി കൊതുക് ആ ആദ്യമെന്നും കു ആന്നാണു് കുറച്ച് നമ്മള് അറിയത് ആദ്യം കുത്തുന്നത്
ഉം ഉം
കഴിയുമ്പോഴായിരിക്കും ഇത് ഇരുന്ന് ചോര കുടിച്ച് തീരാറാകുമ്പോഴാണ് നമ്മളറിയുന്നത്
ഹു ഹും
എന്നാൽ നമ്മൾ എത്രയെക്കെ തട്ടിയാലും പോത്തതും ഇല്ല ഇരുന്ന് പറ്റിയങ്ങ് പിടിച്ചിരിക്കും എന്നാ കറിയെക്കെ വെചു ക്കു എന്നാ പിന്നെ ശരി എന്നാ ഞാൻ പിന്നെ
ആഹാ ഓക്കെ
ശരി